എന്താർത്താനം? ആഹ് എന്താ വർത്താനം? ആഹ്
ഉം ഒന്നൂല, വെർതുത്തിര്ക്കാണ്. നല്ല മയല്ലേ? നിക്കാതെ പെയ്തോണ്ട്ക്ക
ആഹ്
ഉം
പിന്നേ എന്താ നാളെ, നാളത്തെ പരിപാടികളൊക്കെ എന്തൊക്കെ?
എന്താ എല്ലാ ജൂ ഡ്രസ്സ്ട്ത്തൊ? എല്ലാ കുപ്പായട്ത്തോ, വസ്ത്രങ്ങളൊക്കെട്ത്തോ?
ഇല്ലേ ഇട്ത്തിട്ടില്ല വസ്ത്രട്ത്ത്ട്ടില്ല. ഇയ്യ്ട്ത്തിട്ടില്ലല്ലോ?
ഞാനുട്ത്തിട്ടില്ലേ അപ്പോ, ഇന്ന് ഇന്ന് പോവല്ലെന്നാഞ്ഞ്?
ഇന്ന് പോവാ ഞ്ഞ് പിന്നെപ്പളാ ഞമ്മക്ക് സമയല്ല. ഏഹ്
അല്ല, എവിടെ പോവാ?
ഞമ്മക്ക്
പെരിന്തൽമണ്ണ പോണോ, അതോ
ഞമ്മക്ക് ഏഹ് അവ്ട്ക്കൊന്നും പോണ്ട നമ്മക് ഇബടെ അട്ത്ത്ക്ക് പോയാ മതി, നമ്മളെ ട്ടൊ എന്താ ബട്ക്ക് പോയാ മതി
ആഹ് ആഹ്, നമ്മളെ പട്ടണത്ത്ക്ക് പോയാ മതിലേ.
ഉം അടെ ഞവടും പോയാണ്ടാ മറ്റോൽത് പോയ അവ്ടെ നല്ല . പിന്നെ അവ്ട്ന്ന് കിട്ടീട്ടില്ലെങ്കി പിന്നെ അങ്ങനെ അവ്ടെങ്ങനെ നിന്ന്ട്ട് വെർതെ കാര്യല്ല. ഇബടെ ഇബടെ നല്ലേ എന്താ, നല്ല സാനങ്ങളൊക്കെ അർക്ക്ണ്ട് ന്നാപ്പോ കേട്ടത്.
ഉം, ഏതാലും ചെന്നോക്കാൻ. ഞാനെന്താലും നമ്മക്ക് ദൂര ത്ത് പോയാലേ പിന്നെ, അവടിംന തന്നെ ഭയങ്കര തെ തെരക്കേക്കാരം എല്ലാരും പാടായിട്ട്. നമ്മക്കേതായാലും നമ്മള ഈ നമ്മളെ പട്ടണത്ത്ത്തെന്നെ ചെന്നോക്കലേ
ആഹ്, ഞമ്മളെ മറ്റേ സൂപ്പറൊക്കെണ്ടല്ലോ
ആഹ്
ആഹ് ഞമ്മള്, അവ്ടൊക്കെ നല്ലെ എന്താ രസണ്ട് ആർഞ്ഞ്, എല്ലാ വസ്ത്രണ്ട്ന്നാ പർഞ്ഞേ ഉം.
ഏതാലും നമ്മളെയ് ഏഹ് ചെന്നോക്കാ, ഞാന് ഇപ്പങ്ങട്ട് വര്നോ? അതോ ഇജ് ങ്ങട്ട് വെരോ?
ഞാനങ്ങട്ട് അടീക്കർങ്ങ്ണ്ട്.
ആഹ് ന്നജ് വാവ് ഉം. പിന്നെ ആഹ്.
ഇന്ന് പ്പോ, നാളെ എവ്ടേ എന്താ ഭക്ഷണം വെക്ക്ണേന്നാവലേ?
ഞാ അറീല, ഞാന് ഞാനത് നോക്കീട്ടില്ല. അയ്നെപ്പറ്റി ഇജ് വല്ലോ അർഞ്ഞോ ഞാന് ഇച്ച് തോണ് ണത് നമ്മളെ, നമ്മളെ മോള്ത്തെ പെരീലാണ്ന്ന തോന്ന്ണത്.
ആഹ് അത് തന്നെക്കാരം എല്ലാരെ പെരീലും, ഓരോരുത്തരെ പെരീലായി വെക്കാണെങ്കി എന്താ അങ്ങനേക്കാരം. അല്ലെങ്കി മിക്കവാറും മേള്ത്തെ പെരീലെന്നെയ്കാരം.
മിക്കവാറും മോള്ത്തെ പെരീലാവാനാ ചേൻസ്. എല്ലാരും ഒരോട്ത്ത് കൂടാനാണ് ചേൻസ്. ഞാന് എല്ലാ സാധ്യത കാണ് ണെ അങ്ങനേണ്. എല്ലാരും പാടെ ഒരോട്ത്ത് കൂടീട്ട് ഭക്ഷണൊക്കെ വെച്ചങ്ങാണ്ട് നല്ല സന്തോഷത്തില് പിരിയാനൊക്കെക്കാരം കെർത്തി
ഉം
കേൾക്കി
ആഹ് അങ്ങനെ വല്യ കാക്കു പറയും ചെയ്തിനു
ആഹ്
ഉം
അപ്പം എനിക്ക് ആഹ് അപ്പന്തായാലുംന അങ്ങനെത്തന്നെഅയക്കരം സാധ്യത എല്ലാരും പാടെ മൂളല് കൂടെക്കാരം അല്ല എൽ എല്ലാരും പാടെ കൂടുമ്പോളാണ് അതിന്റെ ഒരു രസം കിട്ടുള്ളൂ
ഉം അതിന്റെ അതല്ല എന്ത് ഭക്ഷണ വെക്കണന്നാവല്ലേ
എന്താന്നാവോ ഞാന് അറിഞ്ഞിട്ടില്ല ഞാന്
ഉം ബിരിയാണി ആണെങ്കിപ്പൊ എന്റെപ്പേക്കെ കേറല്ലേ വെക്ക
അതെ അതെ ആണെങ്ക എൻ്റെ ഇപ്പയ്ക്കാരം സാദ് സാധനങ്ങള് കൊടന്നക്ണാവോ
ആഹ് മറ്റേ മിന്നാജ് പോയിന്നു വണ്ടിഓണ്ട്
ഇല്ലെങ്കി എന്തായാലും ഞമ്മക്ക് പോയി കൊണ്ടര ഓന് പോയിട്ടില്ലെങ്കി
ആഹ് അതല്ല ന്യോന് മറ്റെ കോഴി വാങ്ങാനാണോ അറിയില്ല
എന്തായാലും ഞമ്മക്ക് വണെങ്കി വിളിച്ച നോക്ക ഒന്ന് വിളിച്ച നോക്കിട്ട് പോവാ
ആഹ്
ആഹ് ഏഹ്
ഉം ഉം ഹലോ കോഴി വാങ്ങാൻ ആണെങ്കി ഓൻ അത് വാങ്ങിക്കോട്ടെ ഞമക്ക് മറ്റ സാധനങ്ങളൊക്കെ വാങ്ങാ
ആഹ് അല്ല നമുക്ക് ഇത് ഇപ്പോ നമ്മളിപ്പോ വസ്ത്ര ഇപ്പോൾ ഏതാണ് മോ ഏറ്റവും നല്ല വസ്ത്രേത
വരസ്ത്രപ്പ എന്താ ഞാന്
അല്ല ജുബ എടുക്കണ അതോ എന്താ സാ സാധാ കുപ്പായോ
സാധാ കുപ്പായം എടുത്താ മതില്ലേ
ആഹ് ഞാനൊരു തുണിയും കൂടി എടുക്കാൻ കരുതണ്ട്
ആഹ് ഞാന് തുണി എന്തായാലും വണച്ച്
ആഹ്
ഓഹ് ഇപ്പോകഴിഞ്ഞ പരുന്നക്കന്നെ പോ തുണി എടുക്കണംന്ന് കരുതിയിട്ടേ എടുത്തിട്ടുണ്ടായിരുന്നില്ല
ആഹ് ഏതായാലും നമുക്ക് എന്താ നഞമ്മക്ക ഏതായാലും ഞാൻ എന്താരിയോ കുറച്ച് പൈസ കമ്മിണ്ട് നമുക്ക് ഏതെങ്കിലും വില കമ്മില്ലോടത്ത് ഏതാ പറ്റിയ കടയില് കിട്ടോ വില കുറച്ച് കമ്മിയായിട്ട് എവിടെ കിട്ടാ
ആഹ് നമ്മളെ മറ്റേ വസന്ത ഇണ്ടല്ലോ
ആഹ്
ആഹ് അവിടെ വെല കമ്മിയാണ് ആഹ് വസന്ത കടിയില് അധികോറും വില കമ്മിയാണന്ന് പറയണ്ട് അവിടെ പോയോക്ക
ആഹ് ന്നാ അവിടെ പോയോക്ക
ഉം അവിടെ ആകുമ്പോ പിന്നെ എന്തനിയിപ്പോ വേറെ എന്തെിലും ടുക്കണെങ്കേ അടവിന്നെ എല്ലാ ഉണ്ടല്ലോ
ആഹ് അല്ലെങ്കിൽ പിന്നെ അവിടെണ്ട് അവിടെല്ലാതുംണ്ട് നമുക്ക് പറ്റിയതാകുമ്പോ അമ്മക്ക് കുപ്പായത്തിന് ഒരോടത്ത് പോണം അല്ലെങ്കിൽ പിന്നെ തുണിക്ക് പിന്നെ വേറെ കടയ്ക്ക് പോകണം അങ്ങനെ ഓരോന്നിനും ഓരോ കടയിൽ കൂടി പോകേണ്ടി വരും
എനിക്ക് പുതിയ റൂംക്ക്‌ എല്ലാം വേണ്ടിയ ആഹ്
അപ്പൊ എന്താ വച്ചാല് ഇവിടെ ആവുമ്പോ വല്ലാതെ ഒരോവിടത്തന്ന് കിട്ടും
കിട്ടും അതാണ്
അല്ല പിന്നെ അല്ലെങ്കിൽ ആഹ്
എല്ലാരും എത്തന്നുവല്ലേ പരിപാടിക്ക് നാളത്തെ പരിപാടിക്ക്
എല്ലാരും എത്തൂല എല്ലാരും എത്തന്നാ ഞാൻ കരുതേ ഞാന് ഇന്റെ പങ്ങളൊക്കെ വരുന്നുണ്ട് ഓലക്കെ രാവിലെ തന്നെ പോയിരുന്ന അതിനി പോലെ അവിടെ അവിടെ അവിടെ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ അതിനി ഇപ്പൾ നമ്മളത് നമ്മളെ പോലെ കുറെ ആൾക്കാരൊന്നും ഇല്ലല്ലോ
കൊറെ ആൾക്കാരുണ്ടാവില്ല ഇവിടെ പറഞ്ഞാല് കൂടിയ കണ്ടമാനം ആൾക്കാരല്ലേ
ആഹ് നമ്മളവിടുത്തെ അത്ര രസം വേറെവിടേം ഉണ്ടാവൂലേ
എല്ലാരും വാടെ കൂടുമ്പോ ഭയങ്കര രസേകാരം വർത്താനം പറഞ്ഞിട്ടും അങ്ങനെ ഇരിക്കേകാരം
അതെ അതെ അൽ അല്ല അന്റെ ജ്യേഷ്ഠൻ ഇപ്പൊ പോന്ന്ക്ക്ണോ നാളത്തെ ഓൻ പണീന്ന് ഇറങ്ങീക്ക്ണപ്പൊ
ഓ അ അറങ്ങിക്കണന്ന് പറഞ്ഞത് ഓന എന്തായാലും രാവിലെ ആകുമ്പോഴത്തേന എത്തും
ആഹ് ഓന എങ്ങനെ തീവണ്ടിയില തീവണ്ടിയിലെ ആഹ് തീവണ്ടീലാ വരുന്നേ ആഹ്
ഉം തീവണ്ടിയിലാണ്
ഉം ആറുമണിയാകുമ്പോക്കെ എത്തും ആഹ് ആഹ് അപ്പൊ പോന്നിട്ടുണ്ടോ ആര് മൂ മൂന്ന് ആ അതെ അതെ ആർമണി ആകുമ്പോൾക്കെ എത്തും പക്ഷെ എന്താരയ ഓർക്ക ക്ഷീണം ഉണ്ടാവുമോ എനിക്ക്
ആ അത് ശെരിയാണ് പിന്നെ എന്താ വച്ചാല് ഓന് അവിടന്ന് തന്നെയാണ് വസ്ത്രം എടുത്തക്ക്ണത്
ആഹ് ആഹ വസ്ത്രം എടുത്ത കൊണ്ടില്ലേ അപ്പ കൊയപ്പല്ല മറ്റേ പിന്നഞ്ഞ അതിനൊരു സമയം പിന്നഞ്ഞ ഇല്ല
ച ചെലവാക്ക അറിയുമ്പോലെ
ഉം സമയല്ല രാവിലെ സംഭം കടകളൊക്കെ രാവിലെ വരെയൊക്കെണ്ടാവും
ഉം
പക്ഷെ എന്നാലും പോനാ ദൂരത്തുന്ന് വരില്ലേ അപ്പ പിന്നെ ഇനി അതിന്റെ സമയം കളയണ്ട
അയ് ശരിയാണ് എന്താ നാളെന്താ വെച്ചാല് ന നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറയണം ഉം കഴിഞ്ഞ പെരുന്നാക്കെന്നെ അതൊരു ഇത്ണ്ടായിന്നില്ല
ഒരു സുഖം കിട്ടിയില്ലല്ലേ ഭക്ഷണം
ഉം
അല്ല നമ്മള് എന്താ യാത്ര എന്തെങ്കിലും പോണ്ടോ
യാത്ര പോകണ്ട ചോദിച്ചാല്
പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണൊക്കെ കഴിച്ച്
ജന്റെ ഏട്ടനോട് ഒന്ന് സൂചിപ്പിച്ചോക്കെ ഏഹ് ഞാൻ വല്യാക്കൂനോടും ചോയിച്ചോക്കാം
ഉവ്വ് ഓലൊക്കെ എന്തായാലും പോരും ഓലൊക്കെ ഓലൊന്ന് ചോദിക്കേണ്ട ആവശ്യമല്ല ഓലോട് നമ്മൾ പോവാണെന്ന് പറഞ്ഞ പോലും പിന്നാലെ പോരും
പിന്നെന്തായ്ച്ചാലേ എന്താ നാളെ പരിപാടി നമ്മള് ഭക്ഷണം കഴിച്ചതിന് ശേഷം തന്നെ എല്ലാരും ഇമ്മാന്റുടീക്ക് തെണ്ടാൻ തുടങ്ങും
ആഹ് അങ്ങനെരു കൊയപ്പണ്ട്
അയിന്റെ മുമ്പ് പുട്ച്ചണം എല്ലാരേം
അതെ
ഉം
ഞമ്മക്ക്ന്തയ്ലും ആരിം കാര്യങ്ങളൊക്കെ ആഹ് ആരെയുടര്ത് എല്ലാരിം പുടിച്ച് നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ പർഞ്ഞിങ്ങാണ്ട് പറ്റാണെങ്കി നാളെ വൈന്നേര്ത്തെ പെരുന്നാളിന്റെ പരിവാടിക്കൊക്കെ കഴിഞ്ഞേകെന്നെ പോവാൻ നോക്ക അങ്ങനേണെങ്കിലൊള്ളു നടക്കൊള്ളു ഇല്ലെങ്കി പിന്നെ ഓരോര്ത്തര് ഓരോ വയ്ക്കിന് പോകും
ഉം ഇനിയിപ്പോ വല്യയത് വല്യ യാത്രൊന്നും പ്ലാനെയ്തില്ല എന്തത് ത്തി ഏതിലും ചെറിയേതെങ്കിലും ഒന്നു പോവാൻ
അതെ അതെ ചെർതായിട്ടെങ്കിലും
ഉം കൊറേ ദിവസായി അയിനിങ്ങനെ നോക്കാൻ തൊടങ്ങീട്ട്
ഏതായാലും നാളത്തെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും പരമാവധി നോക്കിയോക്ക പുവാന്
ഓണക്കിയോക്കണം
പ്പ അട്ത്തൊന്നും നമ്മളെല്ലാരുംപാടെ കൂടിട്ടൊന്നു പോയിട്ടില്ലല്ലോ
പോയിട്ടില്ല അതാണ് കൊറേ പിന്നെ അമ്മള് എന്താ കൊർച്ച് ചെറുക്കന്മാരെ ഒള്ളല്ലൊ പോയിട്ട്
അതെ അതെ ആ കൊർച്ചായി ആഹ് കൊർച്ചതോനെ ഞമ്മക്ക് എല്ലാരെയും കൂട്ടീട്ട് മാതാപിതാക്കളും പിന്നെ കുട്ട്യാളും നമ്മൾ ചെറുക്കന്മാര ചെറുക്കന്മാരൊക്കെ കൂടീട്ട് മൊത്തത്തില് എല്ലാരുപാടെ കൂടീട്ടൊരു യാത്ര പോവ
ഉം എല്ലാ അയിനെന്തായ്ച്ചാല് എല്ലാരിം കിട്ടാനാണ് പാട് ഒരാളേങ്കി ഒരാളനയ്നൊരു മൊടക്കം പറിം
അതെ അതെ ഓരോര്ത്തരോരോ മുടക്കംപറിം ഞമ്മ എന്തായ്ലും ഇ കൊല്ലം എന്തായ്ലും ഈ ഇപ്പ ഇതിനെന്തായ്ലും ആരിം മൊട്ക്കം പറയാൻ നോക്ക അൻസരിക്കേണ്ട എല്ലാരെയും കൊണ്ടണ്ട് പോവാ ആയ്ക്കരുത് ഏഹ്
ഒരു മൊടക്കം വന്നതന്നെ നമ്മക്ക് ആ അതൊന്നും ന്താക്കാതിങ്ങനെ മെയിൻന്റെ എന്താ ശ്രദ്ധിക്കാതക്കണം
ഉം
ഉം ന്ത്‌ കാര്യ എന്താച്ചാൽ പറയാ
ഇഞ്ഞിപ്പോ ഈ കൊല്ലം നടന്നിട്ടില്ലെങ്കിപിന്നെ എന്നോ നടക്ക
അതാണ് കൊറേ ദിവസയി ഇതിങ്ങനെ എന്തായലും അയിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ എന്താ ഭക്ഷണം കഴിച്ചന് ശേഷം തീരുമാനിക്കാം പിന്നെ എന്നാനമുക്ക് വസ്ത്രട്ക്കാൻ പോവ
ആഹ് വസ്ത്രട്ക്കാൻ പോവാ ഇജ്ജന്നാല വേം വാ പെരീലിപ്പ വണ്ടി ആഹ് വണ്ടിട്ത്തവാ
ഏഹ് ജർങ്ങിക്കെ
ആഹ് ഞാന് എറങ്ങ
അഹ് ന്നശരി
ആഹ് ന്നശരി